ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്. പറഞ്ഞോ
എന്താക്കായിരുന്നു?
ഞാനോ ഞാൻ ദാ ഇവിടെ വെറുതെ ഇരിക്കുവാ.
അതെല്ലെ ഫുഡൊക്
ഉം ഉം. ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം കൊറച്ച് സമയം പിടിക്കും കഴിക്ക്യാൻ.
അതെല്ലേ.
ഏഹ്.
പൊറത്ത് പോക്ക്ണ്ടോ കയിക്ക്യാൻ?
ഏയ്. പൊറത്തോട്ടൊന്നും പോവാറൊന്നും ഇല്ല കഴിക്കാനായിട്ട്, വീട്ടി തന്നെ. ഉം. പിന്നെ ഇപ്പം മഴയല്ലേ പിന്നെ പൊറത്തോട്ട് എറങ്ങാനൊന്നും സൗകര്യൊന്നും ഇല്ലല്ലോ.
അഹാ.
അവിടെ എങ്ങനെയാ പുറത്തൊക്കെ പോവാറുണ്ടോ പുറത്തോട്ടൊക്കെ യാത്രയൊക്കെ പോവാറുണ്ടോ?
ഓഹ് പോവല്ണ്ട്.
ആണോ. ഉം എന്നാ ട്രി ട്രിപ്പാ പോണത്?
ഏയ് ഇല്ല ഇങ്ങനെ കസ് സിൻസിന്റെ ഒക്കെ അടുത്ത്. ട്രിപ്പ് പോക്ക് ലാസ്റ്റ് പോയത് സ്കൂൾ പഠിക്കുമ്പെഴാ.
ആഹ് ല്ലേ, ഉം ഉം ഉം.
തന്നെ.
ഓഹ് ഹോ ഹോ ഹൊ. ഉം ഉം. അല്ലാതെ, അല്ലാതെ ട്രിപ്പൊന്നും പോവാറൊന്നും ഇല്ലേ?
അല്ലാതെ പോവല്, ആഹ് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളില് അങ്ങനെ പോവും.
ഉം ഉം. ഓഹ് അത്ശരി.
ഉം.
പിന്നെ വീട്ടുകാരു ആയിട്ടെങ്ങും എങ്ങനാ? പോവാറില്ലല്ലേ ദൂരോട്ടെങ്ങും? അമ്പലങ്ങളില്. കൊട്ടിയൂര് ആഹ്. കൊട്ടിയൂരൊക്കെ പോയിരുന്നൊ? പോയിരുന്നല്ലേ? ആഹാ അത് ശെരി. കൊട്ടിയൂര് പോയിട്ട് തൊഴാൻ, ആഹ്.
ഇങ്ങനെ അച്ഛന്റാക്ക് ആഹ് അച്ഛമ്മന്റെ പെങ്ങള്ണ്ടവിടെ. അപ്പൊ അവിടെ പോയി നിന്നായിരുന്നു രണ്ടു ദിവസം. അപ്പൊ അങ്ങനെയും പോയി.
ഓഹ് അത്ശരി. ഉം.
നേരുന്നു.
ഓഹ് അത് ശെരി. ഉം ഉം.
ഉം. നിങ്ങളെങ്ങനെ പോയായിരുന്നൊ?
ഏയ് ഇല്ലില്ല. ഞാൻ ഇതുവരേക്കും പോയിട്ടില്ലാ. ഞാൻ ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞ് എന്റെ ഒരു ഫ്രണ്ടു ആയിട്ട് പോവാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടതാ പക്ഷെ അപ്പഴേക്ക് അവിടെ ഭയങ്കര തിരക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഞങ്ങളത് പോയില്ല.
ഏയ് തൊഴാനൊക്കെ തിരക്കുള്ളൂ. അല്ലാതെ പൊറത്ത് ചുറ്റാനൊന്നും
ആഹ് അവടെ ഭയങ്കര തിരക്കാണെന്നൊക്കെ പിന്നെ, ആഹ് അപ്പറത്തെ അല്ലേ? ഭയങ്കര തിരക്കാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടു. അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെ ഊം.
ഇപ്പൊ പിന്നെ ഫ്രീ ആയതൊണ്ട് എല്ലാരും, കറക്കല്ലേ.
ആഹ് അതെ അതെ അതെ. ആഹ് ഇപ്പൊ കെ എസ് ആർ, ബസിലാണെങ്കിലും ഇപ്പ ഫ്രീ ആയത്കൊണ്ട്
ആഹ് അതെ. ഇന്ന് തൊട്ട് ഹർത്താല് തൊട ങ്ങിയല്ലോല്ലേ? ഇനിയിപ്പ എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കും.
എന്തെ ഹർത്താലെന്തെ?
ഹർത്താലല്ലേ ഇപ്പൊ മറ്റേ പ്രൈവറ്റ് ബസ്സുകാര്. ഇപ്പൊ ബസ് ത്തില്ലല്ലോ. ഇന്നൊന്നും ബസ് ഉണ്ടാരുന്നില്ല.
ആഹ്. ആഹ് പ്രൈവറ്റ് ബസ്സല്ലേ. ആഹ് ഇതിലെ കൂടെ ഇവിടെ കൂടെ ഒക്കെ പോകുന്നുണ്ടെ. ഇങ്ങനെ പറയുന്ന കേ ത്ത് ബസ്, പ്രൈവറ്റ് ബസ് കാര് ഓട്ടം നിർ ത്താൻ പോണു. കെ എസ് ആർ ടി സി പോകുന്ന വഴിയിലൊ അവര് വണ്ടി ഓടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു.
ഉം.
ഉം.
ഇന്ന് ഈലക്കൂടെ ഒന്നും ബസ്സ് ഇണ്ടാര്ന്നീലാ.
വാണം ല്ലേ ഉം ഉം ഉം ഉം അല്ലെങ്കിലിപ്പ ഈ കെ എസ് ആർ ടി സിക്കാരിപ്പ ഈ ട്രി ചെറിയ ചെറിയ ട്രി പ്പ്കളൊക്കെ വിട്ന്നൊക്കെയുണ്ടല്ലോ.
ആഹ് അത് മതിയായിര്ന്നു. ഈ അട്ത്ത്‌ കൂടൊന്നും വേണ്ടാര്ന്നു. ഉം
ഉം കെ എസ് ആർ ടി സിക്കാര് ചെറിയ ട്രിപ്പുകളൊക്കെ വിട്ന്നൊക്കെയുണ്ടല്ലോ ഇനിയിപ്പ ഈ തായില്ലേ നമ്മടെ രാമായണ മാസാകുന്നില്ലേ അപ്പൊ പിന്നെ നല്ല തെരക്കൊക്കെയിരിക്കും ബസിലൊക്കെ.
ആഹ് ഫ്രീയാണെങ്കില്.
നാലമ്പലം തൊഴാനൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് വിടാറ്ണ്ട് ഇവിടെക്കെ.
ആഹ് അത് കെ എസ് ആർ ടി സി ഇല്ലല്ലല്ല എല്ലാരും കൂടെ ടൂറിസ്റ്റ് ബസ് വിളിച്ചിട്ടല്ലേ പോവ.
അല്ലല്ല ഈ കെ എസ് ആർ ടി സി ഇന്ന് വിടാറ്ണ്ടങ്ങനെ നമ്മടെ ഇവടെ ഇവ്ട്ന്ന് കെ എസ് ആർ ടി സി ന്നങ്ങനെ വിട്ന്നുണ്ട്. നാലമ്പലം തൊഴ്ത്ട്ട് ഉം ത ഒരാക്ക് ഇത്ര രൂപയെന്ന് വെച്ച്ട്ട്. എങ്ങനെ വിട്ന്ന്ണ്ട്. എഹ് ട്രിപ്പ് പോലെ ട്രിപ്പ്.
ആഹ് ഇവടേം പോ ഇവടേം ഞങ്ങള് പോയായിര്ന്നു കഴിഞ്ഞ പ്രാവശ്യം.
ആണ്ല്ലേ.
ഉം
അയ് ശെരി. ഉം പിന്നെ എവ്ടെ പറശ്ശേനി കടവൊക്കെ പോവാറുണ്ടോ?
പറശ്ശേനിക്കടവൊക്കെ പോയിട്ട് കൊറെയായി.
ആണല്ലേ ഉം ഞാനിങ്ങനെ പോണോന്ന് വിചാരിക്ക്ണ് എനിക്ക് എല്ലാട്ത്തും പോണന്നൊക്കെയുണ്ട് പക്ഷേ നടക്ക്ന്നില്ല.
ഏഹ് കൈസേൻ്റൊക്കെ ടൈറ്റാണ്പ്പോ.
പൈസെ പൈസെടെ തെന്നെണ് ഇഞങ്ങള് നിക്ക ഇപ്പോ പോവാന്ള്ളൊര്. പ്പാ സാഹചര്യ ല്ല. അതുകൊണ്ട് വീ പോവാനും പറ്റത്തില്ല. ഞാനെടയ്ക്ക് ങ്ങനെ പോവും. അമ്പലങ്ങ അമ്പലങ്ങളിലൊക്കെ പോകുന്നുട്ടോ എടക്ക് ഗുരുവായൂരൊക്കെ പോവാറുണ്ടെടക്ക്. കൊറേയായി പോയിട്ട്.
ആണല്ലേ.
ഉം ഗുരുവായൂര് പിന്നെ നമ്മുക്കിവട ട്ത്ത അപ്പൊ പിന്നെ ഇവിടന്ന് പിന്നെ ഒരു മണിക്കൂറത്തെ യാത്രേള്ളൂ. എടക്ക് ഞാൻ പോവാറുണ്ട്. ആഹ് അത്രേ അട്ത്താ. അപ്പ ഞാൻ എടക്ക് പോവാറുണ്ടായി പക്ഷെ ഇപ്പം കൊറച്ചായിട്ട് ങ്ങനെ പോവാം പറ്റ്ണില്ല. ഇനി പോണം. എന്നുണ്ട്.
ആഹ്
ഉം അങ്ങനെ പോവാറ്ണ്ട് അല്ലാതെ പിന്നെ ദൂരോട്ടൊന്നും പിന്നെങ്ങനെ പോവാറൊന്നുല്ല പിന്നെ
എങ്ങനെ ഫാമിലായിട്ടാണോ പോവാ ഒറ്റകൊ?
അല്ല ല്ല ഞാൻ ഒറ്റക്ക് പോവും ഒറ്റക്ക്. ഉം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റക് വെരും.
ആണ്ല്ലേ.
ഉം ബസ് യാത്രയാണ് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ?
ഓ ചെയ്തിട്ടുണ്ട്.
ആ ട്രെയിൻ യാത്രയാണോ നല്ലത് ബസ് യാത്രയാണോ നല്ലത്.
എനിക്ക് ബെസ്സി പോകാനാ ഇഷ്ടം.
ആണല്ലേ.
ഉം ഉം
എനിക്ക് ട്രെയിൻ യാത്രയാണ് കൂടുതൽ ഇഷ്ടം.
ആണല്ലേ.
കാരണം മ് ഞങ്ങൾ മിക്കിയപ്പോഴും. എന്റെ വീട്ടിൽ പോകുന്ന ട്രെയിന ആണ് പോകുന്നത് ഞങ്ങക്ക് ഇടന്ന്. ട്രെയിനിന് പോകുന്ന എളുപ്പം എളുപ്പം എന്ന് വെച്ചാ അങ്ങനെയല്ല. ബസ് ഇപ്പൊ ബസ്സ് ചാർജ് അവിടൻ വരെ പോണന് ബസ്സ് ചാർജ് കൂടുലേ പിന്നെ അത് തന്നെയല്ല. ബേസിനാണെങ്കിൽ നമ്മൾ ഒത്തിരി സമയം ഇരിക്കണം. ഇപ്പ ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന കൊണ്ട് കുറേ ടൈം ഇരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ. ബസ് നിർത്തി നിർത്തി അവിടെ എത്തുമ്പോയെകും ഒരു സമയവും. ട്രെയിന ആവുമ ഉം.
എനിക്കും പിന്നെ ലോങ് പോവാൻ കെ എസ് ആർ ടിസി ൽ ഇരുന്ന് പോവാനാണ് ഇഷ്ടം. ദൂരെ പോകുമ്പോൾ.
ആ അതെ അതെ അതെ അതെ. പിന്നെ ട്രെയിനൽാന്നവേച്ചാൽ. പിന്നെ നമുക്കൊന്ന് എനീറ്റൊക്കെ നടക്കുക ഒക്കെ ചെയ്യാം ട്രെയിനൽാവകുമ്പോൾ ക്ഷീണം അറിയത്തില്ല.
ആ അതെ.
അങ്ങനെ ഒരു കാര്യംണ്ട്. ഉ ബസൽ എനക്ക് ഇഷ്ടമാണ് കേട്ടാ ബസിലേ പോയാൽ നമുക്ക് പുറതെ കാഴ്ചകളോ.
അതെ കെ എസ് ആർ ടി സിയില് ബേക്കിൽിരുന്ന് പോകാനൊക്കെ രസാണ്.
ഏ് പുറത്ത യാത്രയൊക്കെ കണ്ട നമുക്ക് പോവാല്ലോ.
ഉം.
മഴയൊന്നും ഇല്ല എങ്കിൽ ഉ. അങ്ങനെ.
പിന്നെ എങ്ങോട്ടേക്കൊക്കെ ടൂർ പോയിട്ടുണ്ടോ?
ഞാൻ ടൂറുമായിട്ടൊന്നും ഇപ്പഴല്ല പണ്ടല് പോയിട്ടുണ്ട് കൊറേ നാളന് മുന്നേൊക്കെ. ഇപ്പൊ ഒരു കുറെേ വർഷങ്ങളൊക്കെയ ആയി ഇന്ന പഴനി യാത്ര അങ്ങനെ കുറെ. സ്ഥലങ്ങളൊക്കെ പോയിായിരുന്നു അങ്ങനെ ടൂർ പോയിട്ടുള്ള.
ആണല്ലേ.
ഉം അല്ലാതെ അങ്ങനെ പോയിട്ടില്ല. പോണംന്നൊക്കെ ഇണ്ട് പക്ഷെ. ഇപ്പൊ നമ്മുക്ക് ഇവിടെന്ന് പഴനി പോണമെങ്കിലും ഇവിടെന്ന് രാവിലെ ട്രെയിൻ കയറിയാ പോവാ. ശ. പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്പ്പ അതുകൊണ്ട്. പോണം എന്നൊക്കെയുണ്ട്. പിന്നെ ഈ പറശ്നിക്കിടൊക്കെന്ന് പോണന്നൊക്കെുണ്ട് പക്ഷെ. സാഹചര്യവും ഒത്ത് വന്നാ പോവും.
ഉ ഫ്രണ്ട്സിന്റെറെ ഒക്കെ കൂടെ പോവാൻ ഇഷ്ടമാണോ?
ഫ്രണ്ട്സിന്റെറെ ഒക്കെ കൂടെ പോവൻ ഇഷ്ടണന്ന് വെച്ചാ ഇഷ്ടമൊക്കെയ ആണ് പക്ഷെ. ഫ്ര- ഫ്രണ്ട്സിനോക്കെ കൂടെ പോകണമെങ്കിൽ അവരിവിടെ വരണം അല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ല
ആഹ് എല്ലാവരും ദൂരെ ദൂരെ സ്ഥലത്താ
ആഹ് എല്ലാം ദൂരെ ദൂരെയാണ് അവര് വിളിക്കാറുണ്ട് ഇടക്ക് ചെല്ലു നാട്ടില് ഞാൻ ചെല്ലുമ്പഴേക്കൊക്കെ വിളിക്കാറുണ്ട് പോവാന്നൊക്കെ പറഞ്ഞ് പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല അതാണ് പ്രശ്നം മ്മ് നാട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് നിന്നിട്ട് പെട്ട പെട്ടെന്ന് പോരും
ആഹ്
അത് കാരണം നിക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് എവിടെലൊക്കേ പോവാൻ പറ്റുള്ളൂ
മ്മ്
മ്മ് പിന്ന ഇനി പോകുമ്പോഴേക്ക് ആഹ് എവിടെയെങ്കിലും എവിടെങ്കിലും കൂടെക്കെ ബീച്ചിലെ എവിടെങ്കിലും പോണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്
അറിയത്തില്ല പറ്റാണെങ്കി പോകും
മ്മ് ഉം
അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെക്കെ പോവാറുണ്ടോ പുറത്തേക്കൊക്കെ
ആഹ് പോവലുണ്ട്
ഉണ്ടല്ലേ മ്മ്
ആഹ് ഇനിയിപ്പം ക്ലാസ് തുടങ്ങിയ ആരേയും കിട്ടില്ലല്ലോ അപ്പൊ പോണം ഒന്നൂടെ പോണം
ഓഹ് അത് ശരി ആഹ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാ പിന്നെ പോവാനൊന്നും പറ്റത്തില്ലല്ലോ
ആഹ് എല്ലാരും പഠിക്കാൻ പോകുന്നതിന്റെയൊക്കെ തിരക്കായിരിക്കും
തിരക്കിലായിരിക്കും മ്മ് മ്മ് അപ്പം അതിന് മുന്നേ എല്ലാരും കൂടെ ഒന്ന് അടിച്ച് പൊളിച്ച് പുറത്തൊക്കെ പോയി
മ്മ്
അടിച്ച് പൊളിക്കാല്ലോ അവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ
ഉം
ഉണ്ടല്ലോ ആഹ് ഓഹോഹോ മ്മ് ഓഹ് അത് ശരി ശരി ശരി ഓക്കെ ഓക്കെ കേട്ടിട്ടുണ്ട് ബാണാസുരേ എന്നൊക്കേ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ
മ്മ്
മ്മ് അത് ശരി അപ്പൊ പ്രത്യേകിച്ച് പിന്നെ പുറത്തോട്ടൊന്നും പോകണ്ട കാഴ്ചകൾ കാണാൻ
അതെ
ആ മ്മ് അപ്പൊ ശരി എന്നാൽ മ്മ് ശരി ഓക്കേ ഓക്കെ ശരി